ഹലോ ഹലോ
ഹലോ
ഹലോ കേക്കുണ്ടോ? ഹലോ
കേക്ക്ല്ലേ ഹലോ
കേൾക്കില്ല
ആഹ് കേക്ക്ണില്ലേ ഹലോ ഹലോ
ഹലോ ഹലോ ആഹ് ആഹ് ഇപ്പൊ കേക്ക്ണ്ട് ആഹ് എന്താ വർത്താനം
എന്തൊക്കെ
എന്താ വർത്താനം ചോയിക്കാ
എന്താ നല്ല വർത്താനം ഞാൻ പറയണെ കേ
ഉം ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് ചായു ടി ഒക്കെ കഴിഞ്ഞോ
അവിടെ എന്താ ആഹ് ചായ കുടി ഒക്കെ കഴിഞ്ഞ്
ഏ ആ ഇവിടുത്തെ കഴിഞ്ഞ് ആഹ് കഴിഞ്ഞ്
ആഹ് ആഹ് മഴയൊക്കെ ഉണ്ടോ കടി എന്തോ ഒരു ആഹ് ആഹ് ഇവിടെ കൊറെ ആയി മഴ പെയ്തിട്ട്
ഏ ഇപ്പം പെയ്യാ
ആഹ് ഒരാഴ്ചക്കായി ഇപ്പോ മഴ പെയ്തിട്ട് ആഹ് ഇവിടെപ്പോ ഒരാഴ്ചയായി മഴ പെയ്തിട്ട് ഇതുവരെ ഉണ്ടാവുന്നില്ല ഇനി എപ്പോഴ അറിയില്ലല്ലോ വെയിലാണ് ഇപ്പൾ നല്ലോണം
ആഹ്
വ വെള്ളൊക്കെ ഉണ്ടോ അവിടെ
ആഹ് അങ്ങളെ ഇന്ന കെട്ടിച്ചു വീട്ടിലില്ലാ സ്വന്തം വീട്ടിലുണ്ട്
ആണോ ആഹ് ആണോ ആഹ് എവിടയും കുറവാണ്
ഏ കൊയലായിട്ടേ വെള്ളല്ല തീരെ വെള്ളല്ല
ആഹ് ആണോ പൊഴന്റെ അടുത്താ
ആഹ്
ആഹ് ഇവിടെ പിന്നെ പുഴയൊന്നും ഇല്ല
ഏ ആഹ് പോ പോയന്നും അടുത്തില്ല കൊയൽ വെള്ളല്ല
ആഹ് കൊഴൽക്കിണറോ ആഹ്
ആഹ് ആഹ്
ആഹ് ഇവിടെ പിന്നെ കൊറച്ചണ് പോണം പുഴേക്ക് അതുകൊണ്ട് പുഴ ത്ത വെള്ളം കയറുമോൾ വെള്ളംണ്ടാവും
ആഹ് ആളുണ്ടാവൂലേ ആഹ് ഇവിടെ അങ്ങനെ എടുത്തൊന്നും ണ്ടേ
ആഹ് വടെ തോടാളാണധികം അപ്പൊ തോ ട്ടിലായിക്കു അധികം വള്ളം കെൺറ്റിലൊക്കെ കേറാൻ നല്ല പണിയാ നല്ല മഴ വെ ക്കാതെ പെയ്യണം
ആഹ് അതന്നെ ഞങ്ങളവുടീങ്ങനെ തോടും പാടൊക്കൊന്നാവുമ്പളേ വള്ളാ കൊൺറ്റ് വള്ളാവൊള്ളു അല്ലാ
ആഹ് അത് ശരിയാ ഇവിടെ ആദ്യം തോ പൊഴന്നറഞ്ഞിട്ട് തോട്ട്ക്കെത്തണം ന്നിട്ട് അവിടുത്തെ വെള്ളങ്ങനം മുറ്റത്ത് കൂടൊക്കെ വന്നാലൊള്ളു കെണറ്ക്കെന്നെ വള്ളം നറയ
കുള ആഹ് മക്കളൊക്കെ എവുടെ ല്യേ
ഐ കല്യാണം കയ്ഞ്ഞിട്ടില്ലെൻ്റെ
ഏഹ് അയ്ശരി എന്താ ജോല്യാ ഏഹ് ഏഹ് ഏഹ് ഏഹ്
എഹ് ആഹ് അല്ല പ്പ സെക്കൻഡ് ഇയറാ
ഏ അയ്ശരി
ആഹ്
ഫുഡൊക്കായോ അഹ് ആഹ് അയ്ന മൂന്നുട്ട്യാള്ണ്ട് മൂന്ന് മക്കൾണ്ട് റ്യ
ആഹ് അഹ്
ഉം
ആണോ ആഹ് അഹ്
ഉം ഫുഡൊക്കെ ആയിലെ രാത്രിക്കക്ക്ള്ള ഏഹ്
എന്തേ
ഫുഡൊക്കെ ആയിലേച്ചേ രാത്രേക്ക്ള്ള
ആഹ് ഫുഡൊക്കായി ഇവിടെ നല്ലോം വൈകീട്ടാ കയ്ക്കല്ലാരും കൈക്കലും കടക്കലൊക്കെ നല്ലൊം വഴി കീട്ടാ പ്പ തന്നെ ഒന്നുണ്ടാവൂല്ല
ആഹ് അഹ് ശരി എന്ത രാത്രി ചോ ആഹ് ആഹ് കുട്ട്യേള് ള്ളോണ്ട് നേര്ത്ത കൈക്കും
ആഹ് ആഹ്
എന്താ ചോറാ ഫുഡ്
ആഹ് ഏഹ് സ്റ്റെക്കാവ്ണ്ട് പറി